ഹലോ ആ
ഹലോ
ആ കേക്കണില്യ?
ആ കേ ണ്ട് എന്തൊക്കെ വർത്താനം?
സുഖാണ് കൊപ്പല്ലൃ ഇങ്ങനെ പോണ്
ആ പണികളൊക്കെ കഴിഞ്ഞോ രാത്രി എന്താ ഫുഡ് ക്കെ
ഫുഡ് ഇന്ന് നെയ്ച്ചോറാണ്
ആ കുട്ടികൾക്ക് ഇന്ന് സ്കൂൾ ഇല്ലാത്ത ദിവസം ട്ട് സ്കൂളില്ലാത്ത ദിവസം സ്പഷ്യ ല് ണ്ടാക്കുവോ
അങ്ങനല്ല ഇന്നലെ രാത്രി ഇന്നലെ നേരത്തൊക്കെ ഭയങ്കര പണിയന്നടെ ഖുത്തൂബെയ്ത്താര്ന്ന് ഇബടെ അപ്പൊ ഉം വെച്ചതാര്ന്ന് വാഹ് ഒപ്പിച്ചതല്ലോടെ കൂടിയതാണ് എന്റെ ന്റ് വായ് കൂടി ഒരു കിലോ കൂടി കൂട്ടിക്കാണ് അപ്പൊ അതില കോടി കോ അപ്പൊ പിന്നെ കോകക്ക് ഇണ്ട്
ആ പോയി സുഖായല്ലോ
ന്നാ വെക്കൂല അതാണ് ഒരു വട്ടന ആ ബിരിയാണി ആണേ പിന്നെയും തിന്നു
ആ ശരിയാണ് ഇവിടെ കൂ കുട്ടികളക്കെങ്ങനെണ്ടോ ബിരിയാണി ആണേങ്കിൽ പിന്നും ഫ്രഡ്ജിനെച്ച് ചൂടാക്കി കഴിക്കും പക്ഷെ നെയ്ച്ചോറാണെങ്കിൽ കുട്ടികൾ തൊടൂല അത് ഏഹ് നെയ് ചോറ് വെക്കാറേല്ല അത് അപ്പ വെച്ചാ കഴികും അല്ലാതെ ഉച്ചക്ക് വച്ചിണ്ടെങ്കിൽ രാത് വേണ്ട
ആഹ് അതാണ് പ്രശ്നം ഇന്നലെ രാത്രി അപ്പൊ അവര് അഞ്ചെട്ട് ആണുങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള അടുത്തുള്ള കുടുംബം പിന്നെ തറവാട്ടി നിന്നും പിന്നെ രണ്ട് മുത്താപ്പാട്ന്നും രണ്ട കടത്തന്നും മരുക്കളും പേരക്കുട്ടികളും എല്ലാവാരും ഉണ്ടായിരുന്നു അപ്പൊ ഇനിക്ക് തോന്നി അവര് പറഞ്ഞു അഞ്ചിലോട്ട് വെച്ചോന്ന് അപ്പൊ ഞാൻ അഞ്ചിലോന് ബാങ്കിങ് ചെയ്തിന്ന് എക്സ്ട്രാ ഒരു കിലോന് വേറെ വാങ്ങിന്ന് ഞാൻ എന്താ ചെയ്തു അതും കൂടി ഇല്ലാണ്ട് എടുത്ത ക ഞാൻ വച്ചടുത്ത് അവര് ലോന്ന എല്ലാ ബാക്കിയ ചപ്പാത്തി ഉണ്ടാക്കിക്കണ്
രാത്രി കാമ ചപ്പാത്തിയ ഒക്കെ ഉണ്ടെങ്കിൽ അ അധിക ആളുകളും ചപ്പാത്തി കഴിക്കും
ആഹ് ചപ്പാത്തി ഉണ്ടാക്കി അപ്പൊ എനിക്ക് തോന്നി ആഹ് എനിക്ക് തോന്നി ഇനി എന്തായാലും ഇല്ല
പിന്നെപ്പ ഇങ്ങനെ കാട്ടണോ, പിന്നേ ചിക്കനൊക്കെ വാങ്ങീട്ട്, ബിരിയാണി ദം ഇട്ടിട്ട് അങ്ങനെ കാട്ട ഇന്നാ പിന്നെ കഴിക്കും ചെയ്യും. ആ അപ്പ പിന്നെ ചെലവായിക്കോളും ഇബടെ ഞാൻ പിന്നെ അങ്ങനെ കാട്ടല് അങ്ങനെ അഥവാ വാക്കിയായിട്ട്ണ്ടെങ്കില്, ഇങ്ങനാട് കാട്ടും ഉം. പിന്നെ നമ്മള് ഈ റൈസ് കുക്കറിലൊക്കെ കണ്ടിട്ട് ഒന്ന് ഒന്ന് ഇതാക്കിയാ മതി നെയ്ച്ചോറ് എങ്ങനെ വെക്ക്‌നെ കുക്കറില് വെ വെക്കല്ണ്ടോ ഏ ഹലോ ഹലോ അലോ അലോ അലോ ഹലോ ആ കേൾക്ക്ന്നില്ലേ
റെയിഞ്ച് പോയിണ്ന്ന് തോന്നുന്നു ഞാനേ റൈസ് കുക്കറിന്റെട് ഇത് വരെ ഇണ്ടാക്കില്ല ഞാ ഇന്നലെ മിനിഞ്ഞാന്ന് വാങ്ങീട്ടൊള്ളൂ
ആ റൈസ് കുക്കർല് നെയ്ച്ചോറ് വെച്ചാ നല്ല ഉഷാറവും
ഏ അതെങ്ങനെ
റൈസ് കുക്കറിൽ നമ്മള് പിന്നെ നെയ്ച്ചോ ഞമ്മളിപ്പം റൈസ് കുക്കറിന്റെ ആ കുട്ക്കണ്ടല്ലോ അതില് നമ്മളിപ്പോ നെയ്ച്ചോറ് വെക്കും പോലെ തന്നെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരി അയ്ല് അരി ഇട്ടിട്ട് അരി ഒന്ന് തെളക്കുമ്പോ ഒന്ന് ഒന്ന്ങ്ങട്ട് തെള ളച്ച് വെരുമ്പോ അത് വാങ്ങീയിട്ട് മറ്റേ റൈസ് കുക്കറിൽ എറ്ക്കി വെച്ചിട്ട് മൂട്യെക്ക ന്നിട്ട് പിന്നെ ഒര് ഏ കൊറച്ച് ടൈമ് ഒര് ഒര ഒര് ഒരു മണിക്കൂറിനടു ആ ഒരു ടൈം നമ്മളൊര് ടൈംമ്ണ്ടല്ലോ ടൈമില് അതെടുത്താല് നല്ല പാകത്തിന്ള്ള നെയ്ച്ചോറാവും നല്ല സുഖണേ അത് ഗ്യാസും ലാഭിക്കാൻ പറ്റും നല്ല പ വെള്ളക്കെ നല്ല കറക്റ്റ് ആയിട്ട് വരും
ഉം ഉം എളക്കി കൊടുക്കൊന്നും മാണ്ട
മാണ്ട നമ്മള് ആ നമ്മളിപ്പോ ഗ്യാസ്മല് എളക അരിട്ടിട്ടൊന്ന് എളക്കു അല്ലോ അരിട്ട് ആ അരിട്ട് എള വറ്റീട് ഒന്ന് ര ഒര് ഒന്നോ രണ്ടോ തള ഒന്ന് തെളച്ച് വന്നാ മതി തെളച്ച് വന്നു നന്നായിട്ടാെന്ന് തെള ളച്ച് വെരുമ്പോ അത് വാങ്ങീട്ട് റൈസ് കുക്കറ്ൽ വെച്ചിട്ടങ്ങട്ടടച്ചെക്ക
ഉം
പിന്നെ തൊറക്കുമ്പോ നല്ല ഒര് സ് ഉഷാറ് നെയ്ച്ചോറായിയിരിക്കും അങ്ങനെ ഒന്ന് വെച്ച് നോക്ക് നമുക്ക് പെട്ടെന്ന് ആരെയും വെര്കയാണെങ്കിൽ- ക്ക്ലോനാ പെട്ടെന്ന് കുട്ട്യൾക്ക് കൊടുക്കെണ്ടി വന്നാലൊ ആ പിന്നെ അതുപോല തന്നെ റൈസും നിങ്ങള് തന്നേ വെക്കുള്ളൂ
ഉം ഞാൻ റൈസ് കുക്കർ ഇതെരെന്റെട്ത്ത്ണ്ടായിനീല ഞാൻ മിഞ്ഞാന്ന് പോയപ്പോ പിന്നെ ഇതാണ് ഇൻവേർട്ടറും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനെന്തെയ്‌തു ഞ്ഞിയാ കുത്ബൈതിന്റെ സമയത്ത് കർ ന്റ് പോയാലും അതും ബുദ്ധിമുട്ടല്ലേ പ്പ അതും വാങ്ങിയപ്പ ഞാൻ പറഞ്ഞു ക്ക് റൈസ്കുക്കും കറില്ല്യാറഞ്ഞപ്പോ നാ അത്‌ട് തോന്നറഞ്ഞപ്പോ അതുടുത്ത് അപ്പൊ ഇന്നലെ എന്തെയ്ത് ഇന്നലെ പയ ഭയങ്കര പണിയേന്നലെ അപ്പൊ ഞാൻ ന്തെയ്ത് ചോറ് വെച്ചിട്ടുണ്ടായിന്നില്ല ള്ള ചോറ് തിളപ്പിച്ചുറ്റാൻ മേണ്ടീട്ട് അപ്പൊ പിന്നെ ഞാൻന്ന് അത് ല്ല് കൊറച്ച് ചോറ് വെച്ച്
ഉം അതില് റൈസ് കുക്കറില് ചോറ് വെച്ചാ ടേസ്റ്റ് കൊറയും
ഉം
നമ്മളിപ്പോ ആഹ്
ഞാൻ രണ്ടട്ടം വേവിച്ചിക്ക്ണ് ഇന്നലേ തിളപ്പിച്ചേക്ക്ണ്
അതിപ്പോ ഞമ്മള് ഏഹ് ഇത് വെള്ളം തുടിക്കാണല്ലേ അതില് കെടന്നിട്ട് മറ്റേ തെള ത്തിമ്മള് വെന്തിട്ട് അങ്ങോട്ട് വർക്കേ ഊറ്റുവൊക്കെ ചെയ്താല് ആ വെള്ളം ഫുള്ള് പോവല്ലേ ആഹ് ടേസ്റ്റി ഈ ടേസ്റ്റ് മാറ്റണ്ട് അങ്ങനണ്ട് നമക്ക് ആ ഒരു പസ് ആ പെട്ടെന്ന് ഞമ്മക്ക് പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നാലോ
ഉം ഉം പിന്നെ എന്താ പക്ഷെ നല്ല വേവള്ള അരി പറ്റൂലട്ട ഇന്നലെ വെച്ച വേവുള്ള അയ്രി അഹ് രണ്ടട്ടം തെളപ്പിച്ചിക്കണ് ഞാന്
ആ അഹ് രണ്ടെട്ടൊന്നും പോരാ നല്ല വേവിൾ ആ നല്ല വേവിള്ളരി
ഒരു വട്ടം ഞാന് വെച്ചിട്ട് ഇടു തോക്കിയപ്പോ ഉള്ള് വെന്തിട്ടില്ല്യ അങ്ങനെ പിന്നിം കൊട്‌ന്നിട്ട തെളപ്പിച്ച്ങ്ങാണ്ട് പിന്നിം കൊണ്ടച്
ആ അത് നല്ല വേവുള്ള അരി കുറച്ചധികം തിളച്ച ന്നുട്ടർക്ക്യക്കാൻ പറ്റുള്ളൂ ആ റേഷനരിയൊക്കെയാണ് ഒന്നോ രണ്ടോ തെള തെളക്കുമ്പഴ്ത്തേന അയിലാക്കിക്കോ
ഇന്നിപ്പം ഞാൻ അങ്ങനെ ചെയ്തത് ഇന്ന് രണ്ടാള് പണിക്കാരുണ്ടായിരുന്നു അപ്പൊ അവര്ക്ക് കഞ്ഞി കൊടുക്കാന് വേണ്ടിട്ട് ട്ട് പിന്നെ റേഷനരി ഇല്ലേന്നിട്ട് ജയേ അയ്രിയാണ്
ആ ജയയ്രി ഒന്നും ഒരു രണ്ടു തെളയൊന്നും പറ്റൂല കുറച്ചധികം തെളക്കണം എന്നുവച്ചാ ജയേരി നമ്മള് അടുപ്പത്തന്ന വെച്ചിട്ട് ണ്ടെങ്കിൽ അത് എത്ര വെന്താലും പിന്നും അതേപോലെ ആ ആതാണ് ങ്കര വേവാണ് അത് വെന്തിട്ടിന്തെങ്കിലും പിന്നെ വേവധികമായിച്ചിട്ട് നമ്മള് ഊറ്റീട്ടും കാര്യ ത്തില്ല പിന്നെ അത് തണുത്താ അതേപോലെ
പിന്നെ പക്ഷെ എന്താ എത്ര വട്ടം തെ തെള് കിട്ടാലും സാനംകേട
ആഹ് ചോറിനൊരു കേടും ഉണ്ടാവില്ല എനിക്കിഷ്ടോണത് നമ്മള് കറിയില്ലെങ്കിലും ചോറു കഴിക്കാൻ കയ്യും
ഞാന് അപ്പൊ ഒരു ചാക്ക അതെടുത്തത് അങ്ങനെ ആ ഒരു ചാക്ക അതെടുത്തത് അപ്പൊ പിന്നെ പണിക്കാരുണ്ടാവുമ്പം തന്നെ അത് വെച്ചാലും വെച്ചാലും അവർക്ക് കഞ്ഞി വാണം ആ അപ്പൊ അത് വെച്ചാലും വെച്ചാലും വേ പോണില്യേ?
ആ അതാണ്. കഞ്ഞീൽക്കൊക്കെ മറ്റേ റേഷനര്യാ നല്ലത്.
ടാ അത് കിട്ടൂലടോ ഇന്നിപ്പോ എത്ര മൂന്ന് കിലോനാ കിട്ടു. കൊറച്ചാ കിട്ടുള്ളൂ. ആ ഇന്നിപ്പം പിന്നെ എന്നിട്ടിപ്പുമ്മ ഉം പിന്നെ തറവാട്ടിന്ന് കൊറച്ചായിട്ട് കൊടുന്നന്നീനാണ്. എന്നിട്ടത് ഇട്ടിട്ട് കഞ്ഞി കൊടുത്ത്. പിന്നെ അവര്ക്ക് ഇന്ന എല്ലാ മുറ്റം കിട്ടീട്ടുണ്ടായിരുന്നീല്ല? അപ്പ അത് കെട്ട്
ഉം ഉം. അപ്പ പിന്നെ അവിടെങ്ങനെ? പത്ത് മണിക്ക് കഞ്ഞിയോ? ചായും കടിം വേണ്ടേ? ആ ആ ഞങ്ങട അവടൊന്നും അത് പറ്റൂല. ഈയിം പിന്നെ ചായേം കടീംന്നെ വേണം. അവര്ക്ക്
ആ ഉച്ചക്ക് ചോറ് വേണ്ടാ?
ആ ഉച്ചക്ക് ചോറ് വേണം. വൈന്നേരം ചായ വേണം. എല്ലാതും വേണം പക്ഷെ നമ്മള് ഏപ്പം ഇവിടെ എൻ്റെ ഇത്താൻ്റെ വീട്ടിലൊക്കെ ഇതേപോലെ തന്നെയാണ് ഓൽ കഞ്ഞിട്ട്യ മതി സെന്ന് ആണ് ഇന്റെ വീട്ടിലൊക്കെ അവര്ക്ക് ചായേം കട്യന്നെ വേണം. അല്ല നല്ലം കട്യന്നെ വേണം. പൊറാട്ട അല്ലെങ്കി പിന്നെ വേറെ നല്ല നല്ല കടി തന്നെ വേണം. ദ് ഞാൻ പറയും ചിയ്യും ഇബ്ടെ ഇബടെ അങ്ങത്തൊന്നൂല. ഓര്ക്ക് എന്താ കൊടുക്കണത് അതോര് കഴിച്ചോളും.
ഉം പൊറാട്ടൊക്കെ എന്നും നടക് ആര്?
ആ ഓൾക്ക് എന്താക്ക് ആ ഓല്ക്ക് വെശ് പൊറാട്ട തിന്നാൽ ഓല്ക്ക് വെശപ്പ്ണ്ടാവില്ലത്രേ.
അയിന് നല്ല കഞ്ഞി കുടിച്ചാ മതി. അയിന് പൊറോട്ട അവരോട് കൊണ്ട്രാൻ പറയാ.
ക്കെ പണിക്ക് വന്നിട്ടുണ്ടെങ്കില് ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊക്കെ പണിക്ക് വരേരുന്നു. ഓല്ക്ക് ചെലപ്പോ ഓര് പൊറാട് പിന്നെ ആ അപ്പോ കറി കൊടുത്താലും മതി. ആ ആ ചായ കാച്ചി കൊടുത്താ മതി. ഇപ്പ കറിയും സാലനം ഉണ്ടാവ്വല്ലോ കൂടെ പൊറാട്ടന്റെ കൂടെ അഹ് കിട്ടൊല്ലൊ അപ്പതും ആഹ് ഇബടെ പണിക്കാര് വരുമ്പളൊക്കെ ഓല് കൊണ്ട് രും ആഹ് കരാറെടുത്തൊലും ആ അതന്നെ
നേരത്തെ ഭക്ഷണം ഉണ്ടാവും
ആഹ് മരം വിട്ടുകാരൊന്നന്ന് വരുമ്പോ മന്നെോക്ക് ഭക്ഷണേ കൊടുക്കണ്ടല എല്ല നേര നമ്മള് കരാർ കൊടുക്കുന്നാണല്ലോ ആഹ ചായ മാത്രം വെച്ച കൊടുത്താ മതി അതിനെ നമ്മള് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം വെു തന്നാ മതിയോ
ആഹ് ഇവിടെപ്പൊ തേക്ക് കെട്ടീന്ന് കൊ ടൈം തക്ക അപ്പൊ അത് ഇ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായി
അവിടെങ്ങനെഈ മരങ്ങളൊക്കെ കുറെുണ്ടോ ആഹ് ഞങ്ങള ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണ് മരങ്ങൾ തേക്ക് പി ലാവ് തേക്ക് തന്നെയാണ് കൂടുതൽ
ആ അവിടെ തേക്ക് പിന്നെ കൈനി
ആഹ
എല്ല എന്താണ് രാവുല് അങ്ങനൊക്കെ
ആഹ ഇവിടെ ഇവിടെ തന്നെയാണ് മരങ്ങള് കൂടുതലുള്ള സ്ഥലങ്ങളാണ്
ഞങ്ങളുടെ മേലക്കാണ് ഞങ്ങളുടെ മേലക്കാണ് കൗങ്ങന്തോട്ടാണ് കൗങ്ങുംന്തോട്ടാണ് അതിന്റെ ഇടയില ഇത്ങ്ങനെ ഇഷ്ട പ്പ പോങ്ങിയണന് തട്ട തട്ടായിട്ടണ്ട
ആകുമ്പോം ചൂട കാലത്തും പിന്നെ
ഇല്ല കൊഴപ്പില്ല ആ തണുപ്പുണ്ട് ഇവിടെ വരുമ്പോ എല്ലാരും പറയും ഇവിടെ അത്ത് കേയറിയ തണുപ്പാല്ല എല്ലാരും ചൂട
ആഹ അതാണ് കഴുന്തോട്ട ഇണ്ടായാല അങ്ങനെയാണ് തണുപ്പുണ്ടാവും ആ തണുക്കയാണല്ലോ എന്റെീട് അവിടെൊക്കെ എങ്ങനെയാണ് കൗന്തോട്ടാണ്
ഉം നലക്ക് ത അങ്ങനത്തെ കുന്നിചേരി പോലത്തെ സ്ഥലമാണ് അപ്പൊ അവിടെയാണ് ഈ തേച്ചുകളൊക്കെ നിൽക്കുന്നത്
ആഹ ആഹ കന്ന് പ്രദേശണാ
ഞാ താഴത്ത് പാടോ അതിന്റെ മേലെ
ഉം
ഇങ്ങനെ ഒരു നരത്ത് അതിന്റെ മേല തട്ടി അതി മൂന്നാമത്തെ തട്ടില്ല ഞങ്ങൾ ഇത് അതിൻന്റെ മലെ കടു അതിന്റെ മേലെക്ക കൊണ്ട് പിന്നെ അങ്ങനെ നിന്നങ്
ആ അങ്ങനെ അങ്ങനെ ഓരോ കണ്ടം കണ്ടായിട്ടായിരിക്കും
ആഹ് കണ്ട കണ്ട പിന്നെ കുന്നാണ് ആ പിന്നെ മേലൊക്കെ കുന്ന നാവുന് കാടാണ്
ആ ആ അപ്പ ഈ മഴയൊക്കെ ആവുമ്പോ മണ്ണിടിച്ചിൽ അങ്ങനെ
ഇല്ല ഈ ഇവിടെ അങ്ങനെരു കുന്നല്ല ചെരിഞ്ഞിട്ട് കേറുന്ന കുന്നാ അതാണുണ്ടെങ്കിലോ ഈ മിച്ച ഭൂമിക്ക് പോയിട്ട് തോന സ്ഥലമുള്ള ആൾക്കാർതാണേ
ആ ആഹ് ആ വീടുകളൊക്കെ ഉണ്ടാവുരിക്കൂല അങ്ങനെ മേലക്ക് മേലക്ക് ആയിട്ട്
ആ വീടുകളില്ല ഞങ്ങൾ ഈ ഭാഗത്തക്കില്ല ആൾക്കാാര് സ്ഥലം കൊട്ത്ത് മീച്ചഭൂമിക്ക് പോയിക്കണ് പിന്നെ കിട്ടീട്ട ആ ദ ഈ ഭാഗം ഓക്കേ കുറച്ച സ്ഥല ഉള്ളവരാണ് ഇനി
ആഹ് ആ
അപ്പൊ ഇവിടെ തന്നെ കോർച് സ്ഥലണ്ട് തറവാടി തന്ന ഞങ്ങക്ക് സ്ഥലം
എന്ന ആയിക്കോട്ടെട്ടോ ശരി ടൈമ പോയന്നന്നെ അറിഞ്ഞില്ല